നമസ്കാരം
ഹലോ സുഖാണോ
സുഖാണ് അങ്ങന പോണ് എന്താ നിങ്ങൾക് സുഖാണോ
സുഖമായിട്ട് പോന്നു
ആഹ
പിന്നെ വിശേഷം
ഹലോ
ഹലോ കേക്കാൻ പറ്റുന്നില്ലയോ
ഓ റേഞ്ച് കുറവുണ്ടോ
ഇല്ല എനി ആ എനിക്ക് കേക്കാൻ പറ്റുന്നുണ്ട് പറഞ്ഞോ?
ഉം വീട്ടു ജോലികളൊക്കെ കഴിഞ്ഞോ?
എപ്പഴേ കഴിഞ്ഞു.
ഓ മൈലാഞ്ചി ഫുണ്ട് കഴിച്ചു ഒക്കെറെഡി പുതുവസ്ത്രോ ക്കെ ഇട്ട് ഇങ്ങനെ ഇരിക്കണ് ഞങ്ങക്ക് ഇവിടെ പെരുന്നാളാണ് പുതുവ വസ്ത്രക്കെ ഇട്ട് നിക്കണ് ഭക്ഷണങ്ങളൊക്കെ കഴിച് ച്ചോ പ്പം ഇതായിക്കൊണ്ടിരിക്കുക ഇവിടെ വിരുന്ന് വന്ന് പോയി കൊറെ പേര് ഇപ്പൊ നീ അനിയന്റെ ഫ്രണ്ട്സ്കൾക്കെ ഇപ്പ വരും പറഞ്ഞിട്ടുണ്ട് ഓ ഓ ഇനി രാവിലെ ഇറങ്ങും ഇന്ന് വെയിലായോ ണ്ട് എല്ലാ വൈകുന്നേരം മയാണോ എല്ലാരും പെട്ടെന്ന് പെട്ടെന്ന് വരോ ണ്ട് ഇപ്പൊ ബീഫ് കൊറെ ആൾക്കാര് കൊണ്ട് വന്നിട്ണ്ട് ബീഫ്ഞ്ഞി വക്ക വക്കണ്ടന്ന് പ ഉമ്മനോട് ഞാന് ബീഫ് ധാരാളം ബീഫ്ണ്ട് കൊറച്ച് ബീഫു അവിടുക്ക് കൊടുത്തു വിടട്ടെ
ആഹ് ഓക്കെ കൊടുത്തു വിട്ടോ
ഓക്കെ അവിടക്ക് വൈകുന്നേരംമായിട്ട് ഓൺലൈൻ ആയിട്ട് എത്തിട്ടോ ഓക്കെ ഉം. അവിടെ എന്താ ബീഫുണ്ടോ ബീഫിനോട് ഇഷ്ടപ്പെട്ട ആളാണോ?
ബീഫ് ബീഫ് ചിക്കൻ ആണ് എനിക്കിഷ്ടം.
ഓ എല്ലോട് എല്ലോട് കൂടിയുള്ള ചിക്കൻ ആണോ ഇറച്ചിയില്ലാത്ത ഇറച്ചി
എനിക്ക് ഈ കുഞ്ഞിലേന്ന് പറയുമ്പോ എനിക്ക് ചിക്കന്റെ കാലായിരുന്നു ഇഷ്ട്ടം. ഇപ്പോ പിന്നെ നമ്മള് വലുതാ ക്കെയായി കഴിയുമ്പോ നമ്മടെ ആ ചിട്ടകളൊക്കെ മാറി നമ്മള്
ഉം ഉം ചിക്കനാണ്ട് കഴിക്കൂല്ലേ? ഏതാ ഇള്ളതിന്നൊന്നും നോക്കൂലല്ലേ? ഓഹ് അങ്ങനെക്കെയാ അല്ലേ കാര്യങ്ങളക്കെ.
ചിക്കനും ബീഫും രണ്ടും ഉണ്ടെ ങ്കിലും ഞാൻ ചിക്കനേ കയിക്കത്തുള്ളൂ.
ഓ അപ്പോ ടേസ്റ്റ് ചി ഏറ്റം ഇഷ്ടം ചിക്കന് ല്ലേ? അധികം ചിക്കൻ എന്താ ചെയ്യല് പോയ് ഫ്രൈ ആക്കലാണോ
ഹസ്ബന്റ് പറയും ചേൽപ്പം ഫ്രൈ ആക്കാൻ പറയുമ്പോ അതാ ഫ്രൈ അങ്ങാക്കും ചിക്കൻ കറി വെക്ക്ണെ ശരിയാ ല്ലെങ്കി
ആഹ് അങ്ങനല്ലേ
ആഹ്
ഏറ്റവും കൂട്തല് ചിക്കൻ കറി ടോറോബിൻ ബിരിയാണിയോ സാദാച്ചോറോ വെക്കാറ്
ചോറിനൂടെ കഴിക്കാൻ എളപ്പൊല്ലേ മറ്റേ റോസ്റ്റ് ഇതിനെക്കട്ടി വറ് മറ്റേനെക്കാട്ടി
ആ അങ്ങനെ ഏറു കറിയാലെ വെക്കല്
ആ ഉള്ളിയും ഉള്ളി ഉള്ളിയൊക്കെ വയട്ടി ഇഞ്ചി, വെളുത്തുള്ളി, അയല്ട്ട് ചെലപ്പം തേങ്ങാ കൊത്തക്കിടും തേങ്ങാ കൊത്തിട്ട് പിന്നെ തേങ്ങ അരച്ചല്ല തേങ്ങ കൊത്തമ്പള് തേങ്ങ അല്ലാതെ കഷ്ണാക്കി അരിയത്തില്ലേ തെങ്ങ കൊ ച്ചീ നമ്മള് പൂളി തേങ്ങ പൂളിട്ട് അരിഞ്ഞിടുന്നത് അത് അത് വറക്കും നമ്മളത് നമ്മ ആദ്യ ഉളളി ഇല്ല ഇത് തേങ്ങ വറക്കും
ആ കൊ കൊത്തു കൊത്ത് വർക്കെ
ആ തേങ്ങാടെ കൊത്ത് വറക്കും
ആ ഇങ്ങട്ട് അത് വറത്തിട്ട് അയച്ചിക്ക്ടാ
ഇഞ്ചിയും ഇഞ്ചിയും വെളുത്തുള്ളി ഒന്ന് വഴട്ടും പിന്നെ അത് കഴിഞ്ഞിട്ട് ഉള്ളിയിടും ഉള്ളീം വൈട്ട് കഴിഞ്ഞ് ഒരുമാതിരി വൈകട്ടാക്കെ ആയി കഴിമ്പം മുളക്പൊടി മല്ലിപ്പൊടി പിന്നെ മഞ്ഞപ്പൊടി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇടും
ആഹ് ആഹ് അങ്ങനൊക്കെല്ലേ
എന്നിട്ട് പിന്നെ നമ്മളാ വേവിച്ച് വെച്ചേക്കുന്ന ചിക്കന് അതൊ മറിക്കും ഉം ഇടും അങ്ങനെ ചിക്കൻ കറി ഉണ്ടാക്കുന്നത് ഇപ്പൊ ഞാൻ അതിലും എളുപ്പത്തി ഉണ്ടാക്കുന്നെ ചിക്കൻ കറി
എളുപ്പ പണിണ്ടെങ്കി പറാഞ്ഞേരി ഞ ഊരാ മടിച്ചിയാണ് ഊരിഞ്ഞ മടിച്ചി
ആഹ് ആ ഞാാനാണെങ്കിൽ ഇപ്പം ഇപ്പൊ ചിക്കൻ ആണെങ്കിലേ ചി ചിക്കൻ ആണെങ്കിൽ കറി വെക്കന്ന് വെച്ചാൽ എങ്ങന അറിയാവോ നമ്മൾ കുക്കറില് എല്ല ഇട്ടും വെക്കും ഏച്ചാ ഏമ്
ആ സവാളേം തക്കാളിയും ചിക്കൻ ഒക്കെ
അല്ലല്ല അങ്ങന അല്ല പൊടി വകകളുണ്ടല്ലോ അത് ആഹ് ഉം മുളകൊടി മാത്രമേ ഇടുത്തുള്ളൂ മല്ലിപ്പൊടി ഇടത്തില്ല മല്ലിപ്പൊടി ഇടത്തില്ല ഉം ഏഹ് മുളവൊടി ഇട്ട് പിന്നെ മല്ലിപ്പൊടി അല്ല മഞ്ഞപ്പൊടി മസാല ചിക്കന്റെ മസാല ഉണ്ടെങ്കിൽ അതും ഇട്ട്
ഉം
പിന്നെ ഏഹ് എന്താ പറയുന്ന നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇല്ലയോ അതുവിട്ടും അതുവിട്ട് ഇള കി നമ്മൾ കുക്കർ വെച്ച് അടിക്കുന്നു ഒരു ഒ ഒറ്റ വിസിൽ അല്ലെ രണ്ടു വിസിൽ നമ്മൾ ചിക്കൻ ചിക്കൻ നോക്കണം നല്ല ഒരുമാതിരി മൂത്ത ചിക്കനൊക്കെ ആണെങ്കി രണ്ടു വിസൽ അടിക്കാം
അല്ലെങ്കിൽ ഒരു ചിക്കൻ വെകു ചിക്കൻ വെ
ആഹ് ഒരു ഒരു ചില ചിക്കനാണെങ്കിലേ നമ്മൾ രണ്ടു വിസൽ അടിക്കുമ്പോൾ ചിലപ്പം ചിക്കൻ പൊടിഞ്ഞു പോവും നമ്മൾ അത് ചെയ്യുമ്പോ ചി നമ്മ നമുക്ക് ചിക്കൻ എന്ന്ച്ച ക കാണുമ്പോ നമുക്കറിയാം കിലോ കൊ നമ്മൾ കൊണ്ടിരുന്ന ചിക്കൻ കണ്ടാൽ നമുക്ക് അറിയത്തില്ലേ നല്ല ഇച്ചിരി മൂത്ത വന്നോ യെള എള വന്നോ നമുക്ക് അറിയത്തില്ലയോ അതന് സരിച്ച് നമ്മൾ ചെയ്യണം രണ്ടു വയസില് അല്ലെങ്കിൽ ഒരു വയസില് എന്നിട്ട് പിന്നെ നമ്മൾ എ ന്തയോ അത് അത് അത് ഒരു വിസിലടിച്ച് രണ്ട് വിസിലടിച്ച് നമ്മൾ മാറ്റി വെക്കുവ അപ്പൊ നല്ല ക ട്ടിയുള്ള ചീഞ്ചട്ടി എടുക്കുക
ഉം ന്നട്ടയില് വറവി
അയൻച്ച കുറച് വേ അഹ് ആഹ് കൊറ്ച്ച് ഏത് കൊറച്ച് വെളിച്ച വെളിച്ചെണ്ണ ഒഴിക്കുക അത് ചൂടായി കഴിയുമ്പോണ് നമ്മൾ വിസില് അടച്ച് വെച്ചേക്കുന്ന ചിക്കൻ ഇല്ലയോ
ആഹ് ആ ഇക്ക് പോ തട്ടാ
ആഹ് അത് എണ്ണയിലേക്ക് തട്ട്ക ഫാനത്ത് വെള്ളവല്ലൊ ഉണ്ടല്ലോ വെള്ള മസാല എല്ലാം ആഹ് ചിക്ക താങ്ങാ ഉം കൊറച്ച് കഴിഞ്ഞ്ട്ട് അമ്മ ഉള്ളി അരിഞ്ഞു വച്ചേ ക്ക് ന്ന മണ്ടക്ക് ഇടത്താതി
ശ് അടിപൊളി ടേസ് ഞാന് അങ്ങെട്ട് വന്ന ഇങ്ങള് ഇണ്ടാക്കി തരോ ഞാൻ അങ്ങോട്ട് വന്ന ഇങ്ങള് ഇണ്ടാക്കി തെരോ
ഞാൻ ഇന്ന് അങ്ങനാ വച്ചേക്ക്ണ ചിക്കൻ ഇപ്പ അങ്ങനെ ആകുമ്പോ വല്ല്യ കൊഴപ്പ ഇല്ലാത് എല്ലാരും കഴിക്കുന്നുണ്ട് അല്ല നമ്മള് ചിക്കൻ വഴട്ടി പാട അല
ഇങ്ങക്ക് കടായി അങ്ങൻത്തൊന്നും ഇഷ്ടല്ല ചിക്കൻ കടായി
അത് കെഴിക്കും കഴിക്കും കഴിക്കും പൊറത്ത് പോകുമ്പോ വാങ്ങിച് അങ്ങ വാങ്ങിച് കഴിക്കാറത്തൊള്ളൂ അത് ഉണ്ടാക്കി കഴിക്കാൻ അറിയി ല്ല അതൊക്കെ എങ്ങനാ ഉണ്ടാക്കുന്നേ
അത് തന്നെ സ ആ സഭായി
ഹലോ
സവാള വയറ്റുക ആദ്യം ആ സവാള വ
ഹലോ
ഹലോ
ആഹ് പറഞ്ഞോ
കോൾ കട്ടായോ അപ്പോ ഹസ്ബൻഡ്‌ വിളിക്കുന്നുണ്ടായിരുന്നു
എന്റെ വിളിക്കുന്നുണ്ട് ഹസ്ബൻഡ്
ഉം നിങ്ങളെന്നാ കട്ട് ചെയ്യോ
ആഹ്